ഹലോ എന്തൊക്കെണ്ട് വിശേഷം ഏ
എന്താ പരിവാടി ഏ പേനെങ്ങ് ഫ്രൂട്ട്സാ കഴിക്ക്ണേ
ആഹ് വേണ്ടിട്ടുണ്ട്
ഹ് ആ
ചായുട്ച്ചാ ചായ കുടിക്കാൻപോണ്
ആ എന്താണ് കടി
കേക്ക്
എന്ത് കേക്ക്
കപ് കേക്ക്
ആഹ്
പിന്നെന്താ അവിടെ മഴയുണ്ടാ?
ഏയ്യ് ഇവിടെ നല്ല വെയിലു
പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട കേക്കണേ ഹലോ
ആ പറഞ്ഞോ
കോഴി ഞങ്ങക്ക് കൃഷിയുണ്ട്
ആ കൃഷിയെന്ന് പറഞ്ഞാല്
ഓ ഞങ്ങ
എത്ര റൗണ്ട്
ഓകെ ഓകെ ഞാൻ ഉണ്ട്
ആ കോഴിമുട്ട കിട്ട്ണ്ട് ഇപ്പം
ആ നാടൻ കോഴിയൊക്കെ
നാട കോഴി ലിവീത്രി ഒക്കെ ഇണ്ട്
ആ ആ
ആ വാർക്കണം മോള്ള് കൂടൊക്കെ വാർക്ക്‌ണ്ണേ മോള്ലാവും
ആ ആ പിനെ ന്താ ചെടി യാള് അങ്ങനെ എന്തെങ്കിലും കൃഷി
ചെടികള് കൃഷിന്ന് വെച്ചാ അങ്ങനെ വല്യ കൃഷിയൊന്നുല്ല ചെറിയ വല്ല മോളക്, വാഴ അങ്ങനെ ഇപ്പോ ഓരോന്ന് ഈ രണ്ടെണ്ണംക്കെ ആ മുറ്റത്ത് വല്യ കൃഷിയൊന്നുല്ല അടുത്തൊക്കെ നിറച്ച കൃഷിയാണ് അപ്പൊ അവിടന്ന് അവര് കപ്പ വെച്ചാ കപ്പ തരും ചേന വെച്ചാ ചേന തരും ചേമ്പ് വെച്ചാ ചേമ്പ് തരും പിന്നെ നമുക്ക് കുരുമുളക് കൃഷിയുണ്ട് നമുക്ക് ഇതിരി കുരുമുളക് വേണന്ന് പറഞ്ഞ അതും തരും അയൽവക്ക കരോക്കെ തരും പറമ്പാണ് രണ്ടു സൈഡിലും
പിന്നെന്ന
കൊതുക കൊതുക് പ്രാണി പാറ്റ പല്ലി വേണ്ടതുണ്ട് പോരാത്തതിന് നല്ല സൂപ്പർ പാമ്പുകളും
ഏ പാമ്പാ സൂക്ഷിക്കു കേട്ടാ
പാമ്പ്
ആ ഇപ്പൊ വാർത്തേൽ തന്നെ പാമ്പല്ലേ മെയിനയിട്ട് ഇട്ട് നിക്കണത്
ചെയ്യണം
ഉം
മുറ്റത്തൊക്കെ എപ്പളും ഓടി നടക്കണ കാണാം പാമ്പ്
ആ അടെ നിങ്ങ തല്ലിക്കൊല്ല അല്ലെങ്കി
ന്തിനാ ഓൾറെഡി നേർ ച്ചനെ വളർത്തണണ്ട് അ പിന്നെ പാമ്പിനെ പൂച്ചനെ കൊ ആ
ആ പൂച്ച പിടിക്കൊല്ലേ ആ ആ ആ പിന്നെ എന്താ ഹ് ടൂറൊക്കെ സമയല്ല ഹസ്ബഡ് വന്നി ഇല്ല
ഓ അങ്ങനം ഉം
ഇങ്ങട്ട് എല്ലാവരും കൂടെയിരുന്ന കഴിക്കാറ്
അതെ അതെ എന്നിട്ടെന്താ കറി
കറീ ബീഫ് മേടിച്ചിന്ന്
അതെ ഉം ങ്ങട്ട്
അത്ട്ട് ഇച്ചിരി എടുത്ത് വർക്കേം ചെയ്ത് ഇച്ചിരി എടുത്ത് ഫ്രൈ ചെയ്ത് അവിടെന്താ ഉം ഏന എന്ത്യേത്
കേരാ മീൻകറി സാധാ എല്ലാരും ബോണ്ട കറി വെച്ച് മീനും വർത്ത് പിന്നെ മുരിങ്ങ മുരിങ്ങാടല വെറുതെ തേങ്ങട്ട് ചിക്കി
ഉം
മൊളകൊന്നല്ല നല്ല അടിപൊളി തേങ്ങാപ്പാലിൽ മീൻ ചാറച്ചതാ
ആഹ് ആഹ് ആഹ് ഞങ്ങടെ ഇവടെയൊക്കെ ഈ ഭാഗത്തൊക്കെ മൊളക് ജാറാണി
അതെതെ അ നല്ല തേങ്ങൊക്കെ മിക്സീലിട്ടടിച്ച് പിഴിഞ്ഞ് പാലെടുത്ത് കറി വെക്കണം
ആഹ് മീൻ കൊഴപ്പല്ലാണ്ട് ഇണ്ട് ന്നാലും അത്ര നല്ല മീനല്ല കിട്ടാറ്
വലങ്ങക്കക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടും
അവിടെയാ
ഞങ്ങക്ക് ഞങ്ങ ഞാൻ താമസിക്കണത് മീനുള്ള നാട്ടിലൊന്നല്ല ഏ രണ്ട മൂന്ന് ദിവസത്തെ മീനൊക്കെ കിട്ടുവുള്ളു പക്ഷെ എന്റെ സ്വന്തം നാട്ടില് നല്ല അടിപൊളി മീൻ കിട്ടും നല്ല പച്ച മീൻ കിട്ടും കടലും പുഴയക്കെ പിള്ളനാട
ഉം
നല്ല മീൻ കിട്ടും അതുപോലെതന്നെ നല്ല ഹാർബറൊക്കണ്ട്
ആ ബറന്ന് വച്ചന്താ ആ ആ ആ
അതാണ് ഹാർബർ
ഉം
അപ്പൊ ഹാർബറൊക്കെ ഇണ്ടാവുമ്പോ മീൻ വന്നറങ്ങി ലേലോക്കെ വിളിക്കണ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ പച്ച മീൻ കിട്ടും അതുകൊണ്ടൊന്ന് കറി വെച്ച് കഴിക്കുമ്പോ ടേസ്റ്റആണെന്നാവു ആവ
ആ
ആ
ആ അതല്ല മഴ പെയ്തിട്ട് അവിടെ വെള്ളൊക്കെ കേറ്ണെ സ്ഥി
വെള്ളൊ ന്നങ്ങനെ തിഷൂറ്ല് പൊഴേ കടലൊക്കെ തൊട്ടടുത്തന്നെല്ലെള്ളെ പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലാ വെള്ളം ഉം കടല് വീടിന്റെ അടുത്ത് വന്നിട്ട് കടല് ഇടുക്കാണ്ടായപ്പം എന്റെ വാപ്പേടെ താമസിക്കണ വീട്ടിലൊക്കെ കൊ ച്ച് കേറി എന്തിരായിട്ടൊന്നും കേറീല ഒരു കൊറച്ച് കേറി അല്ലാണ്ട് വേറെ പ്രശ്നൊന്നുല്ല ക്ഷെ ഞാൻ ജനിച്ച് വളർന്ന് ഇത്രയും കാലത്ത് തിനിടയില് എന്റെ നാ നാട്ടില് ന്നൊര് വെള്ളം കേറിന്ന്ള്ള ചരിത്രം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട്
സുനാമി ഒന്നും ഞങ്ങളോടെ കേറീല്ല ഞങ്ങളോടെ ആങ്ങിനെ കേറ്യേ രണ്ടായിരത്തി പതിനെട്ടിലാ ആ വെള്ളം മാത്രം അത് കടലിന്റെ അടുത്ത് താമസിക്കുണോണ്ട് കടല് ഇട്‌ക്കാണ്ടായപ്പോ പ്പള് ഞങ്ങൾക്കിതായി അത്
ആആആആ ആ
ദേ ഞങ്ങക്ക് കടലും പൊഴയേം കെടന്നിട്ട് യാതൊരു പ്രശ്നൊന്നുല്ല സുഖോണ് വെള്ളൊക്കെ കടല് കൊണ്ടയ്ക്കോളും കടലിന്റാ ആ പൊഴയും കടലു ങ്ങനെ കൂടണ അഴിമുഖാണ് അപ്പൊ അപ്പൊ വെള്ളം വേഗം കടല് വലിക്കും ഞങ്ങക്ക് അങ്ങനെത്തെ പ്രശ്നൊന്നുല്ല പിന്നെ വേറെന്താണ്
വേറെ നല്ലതന്നെ
വായിച് ഇജാള കണ്ടാ ബുക്ക് നേരത്തെ സംഭവൊക്കെ വായിക്കോ എഴുതോ എഴുത്തും വായനൊക്കെയൊള്ള കൂട്ടത്തിലാണോ
എയ് ന്റെ ഫോണിലേതു അല്ലാണ്ടെഴു തലൊന്നൂല്ല പിന്നെ വായനാന്ന് പറഞ്ഞാല് എടക്ക് അല്ലായിങ്ങനെ ത്രം വാങ്ങാതെ കഥകളൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട് ത് വേറൊന്നും വായിക്കാറില്ല
ഉം
ബഷീറിന്റെ ആ പാത്തൂന്റെ ആട് വാ ആ വായി
നല്ല വർമ്മ
ആ കൊഴപ്പോന്നില്ല
മ് മ്
അതൊക്കെ കിട്ടും പക്ഷെ ആ സമയത്ത് നമ്മ കളിച്ചെടക്കുമ്പം വായനയോന്നും ഇലെല്ലാ
ഓ മടിച്ചിയാണെന്ന് ചുരുക്കം
ആ
ആ ഭഷണം ഒണ്ടാക്കാനും മടിച്ചി തന്നെയാണോ
ആ ഭക്ഷണം തോന്നിയാ ണ്ടാക്കും അല്ലേ പിന്നെ അവിടെ കേറിയിരിക്കും മൂ അങ്ങനെയൊക്കെപ്പോണ്
അങ്ങനെയൊക്കെ കാര്യങ്ങള് പോണ് അല്ലെ വേറെന്താ വിശേഷം
വേറെല്ലന്നെ
രാത്രി മഴയുണ്ടോ ഫുഡിങ്ങ് പിന്നെ അറിയാണ്ടണങ്ങനെ ജീവിക്കുമ്പോ ഫുഡോ ഫുഡ്ണ്ടാക്കി കഴിച്ചാലല്ലേ ഭക്ഷണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ
മന്തിയൊക്കെ ഇണ്ടാക്കോ
മാന്താനും നോക്കാറില്ല അല്ലാത്തതൊക്കെ ഇണ്ടാക്കും നെയ് ച്ചോറും എറച്ചിയും ചിക്കൻ കറി ബീഫ് കറി മന്തിയൊക്കെ ഇണ്ടാക്കണെങ്കി വലിയ റിസ്ക്കാ പിന്നെ കുഴി കുത്തി കുഴിയിലേറക്കാന കണ്ടീന്ന് കട്ടായി പോയി കുഴി കുത്തി കുഴിയില ഇറക്കാനൊക്കെ നിക്കേണ്ടിരും അപ്പ അതുകൊണ്ട് അത് മന്ദിമ്മൽക്കൊന്നും പോവാറില്ല നെയ്ച്ചോറ് ബീഫ് ചിക്കൻ മീൻകറി ഏ പിന്നെ ഓലെ തോരൻ അങ്ങനെ ഇതൊക്കെ വെക്കും
ആ ആ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവോ ഇണ്ടാക്കണേന്
അതു പ്പോ ടേസ്റ്റ് ഉണ്ടോന്നു വെച്ചിട്ടുണ്ടെങ്കി ഞാൻ ഉണ്ടാക്കണ ഞാൻ ടേസ്റ്റ് ഉണ്ടന്ന് പറഞ്ഞ ഞാൻ പൊങ്ങച്ചം പറഞ്ഞ പോലയായില്ലേ
ആ ആഹ് ആ അല്ലെ ചോയി
ആ
ആഹ് കൊഴപ്പല്ല വീട്ടിലുള്ളോർക്ക് വായേ വെക്ക അധികമായിട്ട് ആൾക്കാര് വന്ന് കഴിഞ്ഞാല് പണി പാളും ആ ആ ആ അങ്ങനെയൊക്കെ കാര്യങ്ങള് പുറത്തുന്ന് എങ്ങനെയൊക്കെ ഗസ് റ്റൊക്കെ വരുമ്പോ ഞങ്ങ പുറത്ത്ന്ന വേടിക്കാറ് ആഹ് തിന്നണ ഇണ്ടാക്കണ നമ്മക്കു എടങ്ങേറ് തിന്നണ അവർക്കു എടങ്ങേറ് അയ്
ഓ അങ്ങനാ ഉവ്വ് ഉച്ച് വെക്കാ മനസിലായി
ആ
മന്തിയൊക്കെ പൊറത്തുന്ന് വേടിച്ചു കഴിക്കൂന്ന് ചുരുക്കം ആന് ഗസ്റ്റ്‌ ഒക്കെ വരുമ്പോ പുൊറത്തുന്ന് മേടിക്കും
ഇല്ലാത്തപ്പ വീട്ടി തന്നാ
ആഹ ആഹ് ആഹ് ആഹ് മഴയാല്ലേ പിന്നെ വേറെ എന്താണ് വിശേഷം മഴയൊന്നുല്ല ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കണ് ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പോണത്
ആ ഹലോ
ആഹ് ഓക്കെ
ആഹ് ആഹ്